ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ആ കേക്കാമോ ഹലോ
ഹലോ
ആ. ആ കേൾക്കാമോ ഹലോ കേക്കാമോ
ആ കേൾക്കാം പരുന്നണോ
ആ ഉണ്ട് ഉണ്ട് എന്താ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണോ ഫുഡ് കഴിച്ചാ ഫുഡ് കഴിച്ചാരുന്നു
ആ ഫുഡ്
ആ ആ. എന്താണ് മീനാണോ ചിക്കനാണോ
ഉം കേൾക്കാൻ പറ്റുന്നില്ല ആ ഞങ്ങ ചോറൊക്കെ കഴിച്ചു
ആ കഴിച്ചു കഴിച്ചു ബിരിയാണി കഴിച്ചു
ഹലോ കേക്കുന്നുണ്ട് പറഞ്ഞോ ബിരിയാണി കഴിച്ചു ഹലോ കേ കേക്കാ പറഞ്ഞോ ആഹ് ഇപ്പൊ കേക്കാം ഇടക്കിടക്ക് കട്ടാവിന്ട്ട
ആണ് റേഞ്ച് പോകുന്നതായിരിക്കണം
ആ ആ അവിടെും മഴയില്ല ഇന്ന് മഴ പെയ്തതേല്ല ആ
ആ ഇവിടെ നല്ല മഴയാണ്
ആ ആ നമക്ക് ഇന്ന് രാവിലെ തൊട്ട് ഒരു നല്ല വട്ടോ വെയിലൊക്കെ കാണുന്നുണ്ട് തുണിങ്ങളൊക്കെ പൊറുകി ഇട്ട് അങ്ങോട്ടും ഇങ്ങോടട്ടും ഒക്കെ ഇട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഉണക്കി എടുത്തു
ഇവിടേക്കൊ ഒട്ടും മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തുണിയൊന്നും ഉണക്കാൻ പറ്റിയിട്ടില്ല യൂണിഫോം എല്ലാം അങ്ങനെ കിടക്കുവാ
ആ ആ അങ്ങനെ എന്തായാലും ഇന്ന് ഇവിടെ ഒരുരാശ്വാസം ഉണ്ട് തുണികള് ഒരാഴ്ച കൊണ്ടുള്ള തുണികള് നനഞ്ഞു കിടന്നെല്ലാം ഉണക്കി
അതെല്ലേ
അധോണ്ടരുകര്യായി ഇനി ഒരാഴ്ചത്തേക്ക് മഴയാ ആണെങ്കിൽ പിന്നെ ഏദെല്ലാം വിട്ട് ഇട്ട് തിരുമ്പോയേക്കും അടുത്ത തോർച്ച വരുവായിരിക്കും
അത തന്നെ
ഉം
പിള്ളോരെ യൂണിഫോമിന്റെ കാര്യത്തിലാ അവർ
ആ അതാണ് പ്ട മഴയാവുമ്പോൾ കുറച്ചക്കെ നമ്മളെ അവിടെ സ്കൂളൽ മഴആവുമ്പോൾ കുറച്ച് പച്ചക്കള ഉണ്ട് അവർക്ക് യൂണിഫോം ഒരു ദിവസം ഇട്ടില്ലെങ്കിലേ ആ
ആഹ ഇവിടെ അങ്ങനെയില്ല ആ ഇവർക്ക് വെനസ്‌ഡേ യൂണിഫോംന്ന് പറഞ്ഞ മസ്റ്റ് ആണ്
ഉം ഉം അവർക്കും ഉണ്ട്ങ്ങനെ പക്ഷെ ഇപ്പം ഷൂ ഒന്നു മഴയണ്ട്
ആ ഷൂവിനൊക്കെ ഇളവുണ്ട് പിന്നെ സ്കൂൾ ബസ്സിനൊക്കെ പോകുന്നത് പിള്ളേർക്ക് നിർബന്ധവാ അവർക്കൊരു സ്ക്യസ് ഇല്ല നടക്കുന്നില്ലല്ലോ പിന്നെ എന്താന്നൊക്കെ അവര് ചോദിക്കും
ആ ആ അ ഇവിടെ അങ്ങനെയൊക്കെള്ളണ്ട് ഇവർ സ്കൂൾ ബസ്സിലാ പോണ പക്ഷെ ഇവർ അവിടെ ചെന്നിട്ട് പിന്നെ മഴയത്തൊക്കെ ബാത്റൂമിലൊക്കെ പോകുമ്പോ യെങ്ങനെച്ചിട്ട്
ആ ഇവർക്കെല്ലാം ഇവരുടെ കോമ്പൗണ്ട് ലാസ് ഇരുടെ ആ ഒരു ഓരോ ഫ്ലോറിന്ഓരോ ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മഴ ത്തേക്ക് ഇറങ്ങേണ്ട രാവിലെ സ്കൂളിലേക്ക്ച്ച് കേറി ബസ്സിന്ന്ക്ലാസിലേക്ക് കേയറി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഒരു കോമ്പൗണ്ടിന് ഉുള്ളിൽ തന്നെ മഴയത്തേക്ക് ഇറങ്ങേണ്ട
ഉം ഉ ആ ഇവരെ ബാത്റൂം ഗ്രൗണ്ടിന്റെ ഇങ്ങ് താഴെയാണ് സെറ്റ്പ്പ്റങ്ങി പോണം അന്നേരം നീളത്തിന് ഇങ്ങനെ കെട്ടിട്ടിരിക്ക ഒരുമിച്ച്ഒന്നിച്ച് അതുകൊണ്ട് അങ്ങ ഇച്ചിരി ഇറങ്ങി പോണം
അതെ അല്ലേ
ഉം പിന്നെ വേറെന്തൊക്കെ നന്ത് പുറത്തോട്ടൊ ഒന്നും പോവില്ലേ പരിപാടി ന്നും പോയില്ലേ
ഇന്ന് എനിക്ക് കൊറച്ച് ട്യൂഷനുണ്ട് വൈകുന്നേരം അതിന് പോണം
ങാ ങാ ട്യൂഷൻ സെന്ററിലാതെ വീട്ടില് വരുവോ ങാ ങാ
അപ്പംകുട്ടീന്റെ പോരൻറ്സ് രണ്ടും എബ്രോഡ ആണോ അപ്പം ഗ്രാൻ് പാരൻറ്സിന്റെ അടുത്ത് നിന്നാണോ കുട്ടി
അ ആ അ ആഹ്
അപ്പം സിലബസ് ഐ സി സിയും കൂടിയാ അതുകൊണ്ട് ഒരു ഗ്രാൻഡ് പാരൻസിന് അത്ര പറഞ്ഞു കൊടുക്കാനായി നില്ലാന്നും പറഞ്ഞ്
ആ ആഎത്രാം ക്ലാസ് കൊച്ചു ക്ലാസ്
അത് ഫസ് റ്റ്, സെക്കൻഡ്, തേർഡ് മൂന്ന് കുട്ടിളു ണ്ട്.
ഉം ഉ ആ ദൂരെ ആണോ അട് ത്ത
ആ ദൂര ആണോന്നോയിച്ചാൽ കൊറച്ച് ദൂരണ്ട് ബസ്സിന് കേറി പോണം. ദൂര ഉണ്ട് ഒരു പയിനഞ്ച് രൂപ ദൂരം ഉണ്ട്
ഉം ഉം
ആ പോക്ക് വരവ് കൊർച് ബുദ്ധിമു അതാണ് പിന്നെ അവര് അത്ര റിസ്ക് എട് ഇപ്പോ അവര് എടുക്കുന്നോണ്ട് പോകാതിരിക്കാൻ പറ്റും ആ ഫീസൊണ്ട്.
ഉം ഉം പിന്നെ ഞങ്ങളെ ഇവിടെ എന്നും കുട്ടിളെ ട്യൂഷന് വിട്ട് പഠി ഈ ഒള്ളതെല്ലാരും വീട്ടിള്ളെ എല്ലരും ആരും പഠിപ്പിക്കുന്നില്ല. എന്റെ എല്ലരും സെ പോന്നത്
ഓ
ഇവിടെ മൂത്താള് ട്യൂഷന് പോകുന്നു എളേയാളിനെ വിട്ടില്ല ഉം. ആയിരു ആയിരം ഒരു ആയിരത്തിഒരുന്നൂറ് അത്രയുണ്ട് ഫീസ്
ആ ഓഹ്
രണ്ട് പേരും കൂടെ ആയോണ്ട് അതുകൊണ്ട് ഞാൻ ഇളയവന് ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കും. ഓള് ആറാം ക്ലാസ്സില് മുത്തോള് അഞ്ചില് അല്ല ഒമ്പതില്
വേല ഇവിടെ ഞാൻ നേരത്തെ ട്യൂഷൻ എടു എടുത്തോണ്ടിരുനെനിക്കൊരു എട്ടു പത്ത് കുട്ടികളൊണ്ടാരുന്നാരുന്നു അപ്പൊ പിന്നെ ഞാൻ നോക്കുമ്പോഇണ്ട് നമ്മളീ അയൽവക്കതൊള്ള കുട്ടികളൊക്കായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫീസങ്ങ് മേടിക്കാൻ പറ്റത്തില്ല അപ്പം
ആ ആ
ആയിട്ട് തന്നെ മെനകെട്ടില്ല അപ്പൊ എനിക്ക് വേറൊരു ഒരു സൂപ്പർമാർക്കറ്റിലൊരു അക്കൗണ്ടന്റ് ആയിട്ട് എനിക്കൊരു വേക്കൻസി വന്നു.
ആ
അന്നേരം ഞാനതിന് പോയപ്പ എനിക്ക് ടുഷൻ കുട്ടികളൊക്കെ ഒഴിവാക്കണ്ട വന്നു അവിടെ സമയം കൊറച് ഉം ഇതായിരുന്നു രാവിലെ പോണം താമസ്ച്ചേ വരാൻ പറ്റുള്ളൂ ആറുമണി വീട്ടിലെത്തും അപ്പൊ ടൂഷൻ എടുക്കൽ എനിക്ക് പറ്റോ അങ്ങനെ നിർത്തി കഴിഞ്ഞപൊ എന്റെ പിള്ളേരെല്ലാം പോയി
ഉം ഉം അല്ലല്ല രാത്രി എടുക്കാൻ പറ്റൂലേ അടുത്താണ്
രാത്രി വന്ന് കഴിഞ്ഞ് പിന്നെ വീട്ലെ പണിയും പിള്ളേരെ നമ്മടെ പഠിപ്പിക്കണം അയിന്റെ എല്ലാം കൂടി ഓടുന്നില്ല
മ്മ് മ്മ്
അപ്പൊ ഞാൻ പിന്നെ ആഹ് കഴിഞ്ഞ വർഷം ഞാനൊരു സ്കൂളിൽ ഞാന് ഒരു ടീച്ചറാണ് പ്രീപ്രൈമറി അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിൽ ഒരു വർഷം വേക്കൻസിയിൽ പോയി ഒരു ടീച്ചർക്ക് പകരം പകരമായിട്ട് അപ്പൊ ഈ വർഷം അവടെ ഒരു സിസ്റ്റ് റ് അവര് സിസ്റ്റർമാര് നടത്തുന്ന സ്കൂളാ അപ്പൊ അവര് ഒരു സിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്തപ്പോ അവർ എനിക്ക് വേക്കൻസി ഇല്ലാണ്ടായി പോയി
ആഹ് പിന്നെ വീണ്ടും ശ്രമിച്ചൊന്നൂലെ
വേറെ സ്ഥലങ്ങളിൽ ഒന്നും ശ്രമിച്ചന്ന് വെച്ചാൽ നമുക്ക് അടു ത്തില്ല ദൂരമാണ് ദൂരംന്ന് പറയുമ്പോ നമുക്ക് മ്മ് മക്കളെ ഇട്ടെച്ച് പോ കുരോ കുറച്ച് ദൂരമാണ് രാവിലെ പോണം വരുമ്പോ ലേറ്റ് ആവും അങ്ങനെയൊക്കെ വന്നോണ്ട് വരുന്നോണ്ട് അത് അത് പിന്നെ ഞാൻ നോക്കിയില്ല ഇപ്പ വീട്ടില് ഇരിക്ക് രിക്കുന്നു അപ്പൊ ഇപ്പൊ കുറച്ച് കുട്ട് ട്യൂഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പ വീട്ടിലെടുക്കുന്ന പോയി എടുക്കുന്നത് കൊണ്ട് ഇപ്പ അവിടെ
ആ ആ
ഇവിടെ ഇവിടെ അടുത്തുള്ളവർക്ക് രാത്രി വന്നിട്ടെടുക്കും.
ആഹ് അതാണ് ഞാൻ ചോദിച്ച രാത്രി എങ്ങനെ എന്ത പ്പം കുട്ടികള് എങ്ങനെ പ പഠിക്കുവോ നല്ലോം ഉം ഉം
പ്പല്ല ഒരു ആവറേജ് എന്നാ ഒത്തിരി ഹയെട്ടോ പ്പുമല്ല എന്നാ ബേക്ക് ക്ലാസിലു അല്ല. ആ വറേജ് രീതിയിൽ മുന്നോട്ട് പോവു ന്നുണ്ട്.
ഇപ്പഴത്തെ കുട്ടിളൊക്കെ മൊബൈലൊക്കെ കാണുന്നോണ്ട് പഠിക്കാൻ പൊറവോട്ടല്ലേല്ലോ
പുറകോട്ടാണ്. ഇപ്പത്തെ മക്കക്ക് മൊബൈല് മതി
ആ ആ ആ ആ ഇവിടെ മക്കള് ഒരാൾ ആറില് ഒരാൾ ഒമ്പതിലും.
ആ വെല്ല്യ കുട്ടി ഒരാള്
ആ
അപ്പൊ ഒമ്പതിലാണ് മോനാണോ മോളാണോ?
രണ്ടും മോളാ
അതെ ആ
ഉം ആ അവള് പോന്നു ഒമ്പതില് അവളെ വിടുന്നു മൂത്ത ആള് പോന്നു എളേനെ വിട്ടില്ല. ഉം എളയാക്ക് മാത് സാ ഇച്ചിരി പാട് ഉം ഉം ബാക്കിയൊക്കെ ഈസി അത്യാവശ്യം മാക്സിന് വലിയ പാടാ
വലിയ പാടാണ് ആഹ് എന്റെ മൂത്ത ആൾ ആറില് രണ്ടാമത്തെ ആള് സെക്കൻഡിലാ
ആഹ് ആഹ് അവള് പഠിക്കുവോ ആറാം ക്ലാസ്കാരി മോനാണോ?
മോനാ അവനും കൊഴപ്പവില്ല
ആഹ് ആഹ്
ആവറേജ് ആയിട്ടുണ്ട് അങ്ങനെ ഒട്ടും ബേക്കോട്ടൊന്നുവല്ല
ഉം ഉം
എന്ന ആവറേജ് രീതിയില് മാർക്ക് മേടിച്ച്
ഉം ഉം
പിന്നെ ചെ ചിന്തിക്കും ഇപ്പം വലിയ മാർക്ക് മേടിക്കണ്ട പത്താം ക്ലാസ്സിലൊക്കെ എത്തുമ്പത്തേക്ക് നല്ല മാർക്ക് മേടിച്ചാൽ മതിയെന്നു.
ആഹ് ഇപ്പഴേ ശ്രദ്ധിച്ച് ഒരു ക്ലാസ്സിന്റെ ബേസല്ലേ ബേസ് ചെയ്ത് അല്ലേ അടുത്ത ക്ലാസ്സില് പാഠങ്ങൾ വരുന്നെ അതുകൊണ്ട് ഞാൻ പറയും ഇടെ മോള ടുത്ത് പറയും അതുകൊണ്ട് ഇപ്പൊ മനസ്സിലാക്കിയാലേ അടു അടുത്ത ക്ലാസ്സിലെങ്ങാണം
ആഹ് ആക്കാൻ പറ്റൂല അത്രയൊരു ഇത് മതി ബേക്ക് ലോട്ട് പോകാതെ മനസ്സിലാക്കി മുന്നോ ട്ട് പോയി പോയി അങ്ങനെ പോയാൽ മതി ആ അങ്ങനെ വലിയ കൊഴപ്പല്ലാണ്ട്
ഉം ഉം ഇവിടെ അത് ഞാൻ പിന്നെ ലെ യൂടൂബ് ല് ക്ലാസ് ഉണ്ടെനിക്കെന്തേം സംശയണ്ടെങ്കി അങ്ങനെയെക്കെ നോക്കിയൊക്കെ അങ്ങ് പർഞ്ഞാതി
ആഹ് ഇവിടെ അതെ മോ മോന് ഞാന് യൂടൂബ് ക്ലാസ് സ്സ് വെച്ച് കൊട്ക്കും
പിന്നെന്തെരോ ഇതിന്റെ എല്ലാം എന്തരോ ഏരിയ എന്തരോ അതിനകത്തൊക്കെ കിടന്നു ചോദിക്കുന്ന കാണാം ഏ ഐ ഉണ്ടല്ലേ ഏയ് ജമിനിയാ അനാത്തൊക്കെ കിടന്ന് ചോദിക്കുന്ന കാണാം
ആഹ് ഹാ ഞാൻ പിന്നെ അധികം ഞാനങ്ങ് ഫോണ് കൊടു ക്കൂല ഞാന് ഏ പൊ ടീവീല് ഏ യൂടൂബ് കണക്ടെയ്ത് വെച്ചിട്ട്ണ്ട് അപ്പം അതില് ക്ലാസ്സ് വെച്ചിര്ന്ന് കാണാൻ പറയും
ഉം ഉം
ഫോണ് കൊട്ത്താ കൊറച്ച് കയ്യ്മ്പാെ അവര്
ആഹ് അമ്മളെ മ്മമാരൊന്നും അവര് ക്ലാസ്സൊക്കെ നിർത്തി വേറെ കാണും
അത് ടീവിയിലാവുമ്പ പിന്നെ വേറെ ടീവി വെച്ച് കാണൂ ഇല്ലാ
ആന്നല്ലേ
നമുക്കും കേക്കാം നമ്മള്പ്പോ അട്ക്കളേലെന്തേലും ചെയ്യുവാണെങ്കി ആഹ് ഫാേൺനൊരു പരിധി കൂട്തൽ സൗണ്ട് വെക്കാനും പ റ്റൂലല്ലോ അ ഇത് ല് ഞാന് ഇച്ചിരിവോളിയത്തില് വെച്ച് കൊട്ക്കുമ്പോ അട്ക്കളേന്ന് നമുക്കും കേക്കാം
ഉം ഉം അങ്ങനെ ഇവ്ടെ അങ്ങനെ തന്നെ ഞാൻ പിന്നെ മുബൈല് കൊട്ത്താലും കൂടെയിരിക്കും അല്ലാതെ ഒ
ആഹ് ആഹ് ആഹ് ഒറ്റയ്ക്ക് കൊട്ത്താ ഇവര് പ ച്ച് കഴിമ്പോത്തേക്കും അവരത് ക്ലാസ്സ്‌ ഒക്കെ ഓഫ് ആക്കി അവര് റീൽസി ലേക്ക് പോകും
നമ്മടെ ഒരു പൂച്ചക്കുട്ടൻ ഒരു ചട്ടമ്പി ഇവിടൊണ്ട് ആ ശരി ഓക്കെ എന്നാ
എന്നാ ശരി ഓക്കെ
ആ